എന്തൊക്കെയാ വർത്തമാനം ആഹ് കേക്കണ്ട് കേക്കണ്ട്
എന്താ പരിപാടി വീട്ടിലാണോ
വീട്ട്ലാണോ? ആഹാ പെരിലാണ് വെർതെ കുത്തർക്കാ
എന്താ വെറുതിരിക്കുന്നു ബീവി നാട്ടിൽ പോയ എന്തതി ഉപകാരങ്ങളൊക്കെ ചെയ്യണ്ടേ
ഇതുവരെ അങ്ങനെ ഉപകാരങ്ങൾ ചെയ്ത്ല്ലേനോ
ഒരു കാര്യം ചോയ്ക്കാൻ വിട്ട് പോയി മറ്റേ ഞ്ഞമ്മളെ കാലിക്കറ്റിന്റെ ഇത് വന്നോ? സർട്ടിഫിക്കറ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള കോവിൻ സർട്ടിഫിക്കറ്റോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നല്ലോ
ആഹ് അത് വന്ന് എന്നാണ് കേട്ടത് അപ്പോൾ നമ്മളെ എക്സാം എഴുതിയ സ്ഥാപനത്ത് പോയി വങ്ങാനാണ് പറഞ്ഞത് നമ്മൾ ഏതെങ്കിലൊക്കെ ഏതെങ്കിലത്തെ സെമസ്റ്ററിൽ നമ്മള് അവിടെ പോയി എക്സാം എഴുതിൻ്റെ ഹാൾ ടിക്കറ്റായിട്ട് പോയാൽ സാധനം കിട്ടുമെന്ന പറഞ്ഞു ആരൊക്കെ വാങ്ങിയാണ്
ഓഹ്
ആ സർട്ടിഫിക്കറ്റ് ഇണ്ടായാലെ ഞ്ഞമ്മക്ക് മറ്റെ ഡിഗ്രീന്റെ സർിഫിക്കറ്റ് അപേക്ഷിക്കാൻ പറ്റൊള്ളൂ
ഓഹ് അയില് എന്തോ ങ്ങനെ കാലതാമസം പ്പങ്ങനെന്തൊക്കെ പറണേട്ടിരുന്നു ഒരു സർട്ടിഫിക്കറ്റ് എന്തോ ഏഹേ ഫാസ്റ്റായിട്ട് കിട്ടാണ്ന്ന്ണ്ടെങ്കില് എത്ര മൂവായിരപ്പിക്കെ കൊടുക്കണൊക്കെ പറഞ്ഞ് കാണ്ട് എന്ത് പരിപാടിയാ നമ്മള് എക്സാം എഴുതി എക്സാം എഴുതി പാസ് മാർക്ക് കിട്ടി പിന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അത്ര ലേഗ് ആവണ് എന്താ അതെന്തെ സിസ്റ്റത്തിന്റെ മോശം കൊണ്ടാണോ എന്താണ്?
അതെന്താ ൻക്ക് അറിയില്ല മറ്റേ നമ്മള് മൂവായിരം രൂപേൻറേത് പറയുമ്പോ എന്താണ് ഞ്ഞമ്മക്ക് ഗ്രാജുവേഷൻ സെർമണിന്നോല് തെരുകും തെരും മറ്റേത് പറയുമ്പോ ഒരു പോസ്റ്റ് വഴി അയ ആയികാരം അപ്പം അതിൻറെ കാല താമസമായികാരം അത് പോസ്റ്റ് വഴി അയക്കുമ്പോൾ നമ്മൾ പോസ്റ്റ് നമ്മളെന്തൊക്കെ അഡ്രസ്സും സാനമൊക്കെ ഒട്ടിച്ച് പിന്നെ അത് തപ്പി ഇങ്ങോട്ട് ആക്കി ഇങ്ങോട്ട് ആ ഒരു ലാഗ് ആക്ക
അപ്പോ ഈ വിദൂര വിദ്യാഭ്യാസം വഴി ഗ്രാജുവേഷൻ ആയ വിദ്യാർഥികൾക്കും അങ്ങനെ ഗ്രാജുവേഷൻസർമണിയൊക്കെ എടുത്തിടാന്നോ സട്ടിഫിക്കറ്റ് എടുക്കുക അതിനുള്ള പരിപടിയൊ ഉണ്ടോ
ആഹ് അതെ അത് അങ്ങനെയണ്ട് അയാണ് മൂവായിറുപ്പേന്റതക്ക് പറഞ്ഞ് അപ്പം ഞമ്മക്ക് അറ്റേ ഗ്രാജുവേഷന്റെ എന്തേം ഇണ്ടാവും സ് അറ്റേ ഡ്രസ്സാളും അയിൻ്റ തൊപ്പി സാധനങ്ങളൊക്കായിട്ട്
ഏ കാലിക്കട്ടെങ്ങനെ ഉണ്ടാവലുണ്ടല്ലേ അല്ല എന്നി ട്ട് മ്മ് നിങ്ങളേത് വെലക്ക് വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നെ?
അമ്മക്ക് അത്ര തെരക്കൊന്നുയില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യുണ്ടെങ്കി അഥവാ ഡിഗ്രിന്റ സർട്ടിഫിക്കറ്റ് പെട്ടെന്നാവശ്യുള്ളതൊക്കെയാണങ്കി ഗ്രേഡ് കാർഡ് കിട്ടീണല്ലോ അപ്പ അത് വെച്ചാണ് ചെയ്യാം
പാനെ ചെല എക്സാമിനൊക്ക അപേക്ഷിക്കുമ്പോ
ട്ടെന്ന് ഞമ്മള് ഏഹ് പി ജിക്ക് അപ്ലൈ ഒക്കെ ചെയ്യാണുണ്ടെങ്കില് ഈ ഗ്രേ കാർഡോണ്ട് മതിയാവോ ആഹ് ആഹ് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്?
പ്രൊവിഷണല് മതീന്ന് തോന്നണ് പ്രൊവിഷണല് മതീന്നൊ
അല്ല പിന്നെ വേറൊരു നമ്മളിപ്പോ ഡിഗ്രിടെ ഒ ച്ച് ചർച്ച വന്നപ്പോ ഒന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചണ് ഏഹ് നമ്മളൊക്കിപ്പോ വിദൂര വിദ്യാഭ്യാസമാണല്ലോ ചെയ്തത്. അപ്പോ ഇപ്പൊ ഞമ്മള് വിദൂരവിദ്യാഭ്യാസം ചെയ്തിട്ടിനി മ്മ് ഒരു പി ജി റെഗുലറായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
ആഹ് അതിപ്പോ റെഗുലറായി ചെയ്യുണ്ടോരുണ്ട് വിദൂര വിദ്യാഭ്യാസം ചെയ്യുണ്ടോരുവൊണ്ട് അത് പിന്ന ഓരോരുത്തരെ കംഫർട്ട് അനുസരിച്ചല്ലേ ണ്ടാവാ
അല്ല ന്നാലും കംഫർട്ട്ന്ന് പറയുമ്പോ അല്ല ഞാനങ്ങനല്ല ഉദ്ദേശിച്ചേ ഇപ്പൊ നമ്മളൊക്കപ്പ കൊമേഴ്സാണെ കോമേഴ്സ് ഏഹ് ഡിസ്റ്റൻസാർയിട്ടാണ് ചെയ്തതെ പക്ഷേ റെഗുലറായിട്ട് അതി ഏഹ് റെഗുലറായിട്ട് പി ജീല് കൊമേഴ്സിനെ പരിഗണിക്കണോന്നുള്ളതില് ഒരു ആശങ്കയിലാണ് അപ്പം എ ങ്ങളൊക്ക ആർട്സ് വിഷയങ്ങളാണല്ലോ ആഹ് ആർട്സ് വിഷയാന്ന് പറഞ്ഞാ പോരാ നിങ്ങള് പിന്നെ വേറെരുരീതീല് ഒരുപാട് ഏഹ് മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന ഇതും കൂടിയാണ് അപ്പ നിങ്ങക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഇണ്ടാവെന്നുള്ള നിൽക്കാണ് ഞാൻ നിങ്ങളെയൊരു ഏഹ് ഒരു അഡ് അഡ്വൈസ് ഒരു ഉപദേശം കേൾക്കാൻ വേണ്ടീട്ടാണ് ചോയിക്കുന്നെ
അഥവാ പി ജി ഇപ്പോ കൊമേഴ്സ് എടുക്കാന്നൊരു വിഷയുണ്ട്
അതെ.
പീ ജിൻ്റ കൊമേഴ്‌സ് ഏതാണ് കൊമേഴ്‌സല്ള്ള പീ ജി ഏതാ?
കൊമേഴ്സില് വരുന്നത് എം കോമ്.
ആഹ് അങ്ങ എം കോമിലാ അത് എനിക്കൊന്നാമത് ബികോമിനെ പറ്റി വല്യ ധാരണ ഒന്നുല്ല. അതുകൊണ്ട് ഞാനയിനെ പറ്റി അഭിപ്രായം പറഞ്ഞാല് അത്ര ശരിയാവൂല ചാരിച്ചു
അത് ശരിയാല്ലേ നിങ്ങളോടിപ്പോ ചോയ്ച്ചാലും ആഹ ഒന്നാമത് ആഹ് നമ്മളമിടുക്കാണേലേ അത് ഡിഗ്രി പ്പോ ഡിസ്റ്റൻസായി ചെയ്താലും റെഗുലറായി ചെയ്താലും ഏഹ് നമ്മക്ക് ആ വിഷയത്തിന്റെ മിടുക്ക് അയിനനുസരിച്ച് എങ്ങനെയാണോ ഇനി അതിനെ ഒന്നൂടി ഉഷാറാക്കാൻ താല്പര്യോണ്ടോ അതനുസരിച്ചാണ് നോക്കേണ്ടത് ല്ലെ?
അതെ അതെ
പിന്നെ മൊത്തത്തില് ഈ ഇന്നത്തെ കാലത്തെ ഡിഗ്രി വിദ്യാഭ്യാസം അഹ് മറ്റും അതിന്റെ മ്മ് പുരോഗമനങ്ങളും അയ്നെ കുറിച്ചൊക്കെ ന്താണ് അഭിപ്രായം?
ഇപ്പൊത്തൊരു സാഹചര്യത്തില് ഒരുപാട് വിദ്യാർത്ഥികള് ഈ ഡിഗ്രി വിദ്യാഭ്യാസം അത്ര താല്പര്യപ്പെടുന്നില്ല കാരണം ഇപ്പോഴത്തെ പുതിയ ത് വെച്ച് നോക്കുമ്പോ നാല് വർഷത്തെ ഡിഗ്രി പഠനം ഉണ്ടല്ലോ അപ്പോ. ത് ഈ നാല് വർഷം. ആണ്ട് കഴിഞ്ഞിട്ടൂല്ലാന്നുള്ള നിലക്ക് ഒരുപാട് പേര് അത് ഒഴിവാക്കുന്നുണ്ട് പകരായിട്ട് ആറ് മാസത്തെ കോഴ്സുകളൊക്കെ ഒ.
ചൂസ് ചെയ്താണ്ട്.
അങ്ങനെ ജോലി കേറാംനുള്ള ശ്രമത്തിലുണ്ട് ക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാല് അ നാല് വർഷത്തെ ഡിഗ്രി വരുമ്പോൾ നമ്മളൾ. ഒരു ഫൗണ്ടേഷനാണ്. ഒരു അടിത്തറയാണ്. അതുണ്ടായാലേ നമുക്ക ഞ്ഞി ഇപ്പോഴത്തെ. ജോലി സാധ്യതകളൊക്കെ അതിന് കൂടുതൽ അനുകൂലാണെന്നുള്ളതാണ് ഈ വി ഡിഗ്രി ഉള്ളവർക്ക്.
പക്ഷെ ന്നാലും. ഏഹ് ഈ നിങ്ങങ്ങള് പറഞ്ഞ മാരി ഈ ആറ് മാസത്തെ കോഴ്സുകളൊ ഡിപ്ലോമല്ല അത്പോലെ. അപ്പൊ ഏഹ് ക്കണെങ്കിൽ കമ്പ്യൂട്ടർ എഹ് കമ്പ്യൂട്ടർ അനുബന്ധായിട്ടുള്ള അല്ലെങ്കിൽ. എന്തേലും കൊമേഴ്സിലന്നേ അക്കൗണ്ടിംഗ് ബന്ധായിട്ടുള്ള തോ. ആ അല്ലെങ്കിൽ ഹ് മെക്കാനിക്കലയി. ള്ളൊര്ക്ക് ആസം ആറ് മാസം അല്ലെങ്കിൽ വൺ ഇയർ റ്റു ഇയർ വരുന്ന ഡിപ്ലോമ അഥവാ ഏ അശോർഡായിട്ട് ജോലി സാധ്യത ഉറപ്പു നൽകിക്കൊണ്ടുള്ള ഒരുപാട് ഡിപ്ലോമകൾ ഇന്നത്തെ കാലത്ത്ണ്ട്. അങ്ങനെ ഒരുപാട് ഡിപ്ലോമകൾ വായുന്ന ഈ കാലത്ത്. നാലു വർഷം ഡിഗ്രിക്ക് പഠിച്ചിട്ട് പിന്നെ പിന്നരു വർഷം. ത്തിന് ബാക്കി ഒരു കൊല്ലത്തെ ഏഹ് പി ജി കൂടി എടുക്കാൻ പോവാ എന്ന് പറയുമ്പോ. ആ സമയത്ത് കുട്ടികൾ വെറും പ്രാക്ടിക്കലായിട്ടുള്ള പഠനങ്ങളിൽ നിന്നും വിട്ടു മാറി. വെറുതെ നാലു വർഷം ക ഏ കളഞ്ഞു പിടിക്കുന്നൊരു. ഉം സാഹചര്യം രൂപപ്പെട്ടൂടെ എ അതിനൊരു സാധ്യത ഇല്ല്യ. ഹേ
തെ ക്ഷെ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട് അഥവാ ഈ വലിയ വലിയ കമ്പനി. ത്തെ സി ഒ മാരൊക്കെ സംസാരിക്കുമുമ്പ കേട്ടിട്ടുണ്ട് എന്ത് നമ്മൾ ഇപ്പോഴത്തെ ഇതിൻ്റെ ലാഘവം കുട്ട്യാളൊക്കെ വളരെയധികം ലാഘവത്തോടാണ് അത് കാണ് ണ്ട്. ഈ ഡിഗ്രി നാല് വർഷത്തെ ഡിഗ്രി പക്ഷേ അതാണ് അയിലൊരു തിൻ്റെ ഫൗണ്ടേഷനായിട്ടൊരു അടി. ത്തറായിട്ടുള്ളതന്ന് പറഞ്ഞിട്ടാണ്ട് കുറേ കേട്ടിട്ടുണ്ട്.
പക്ഷെ അത് ഫൗണ്ടേഷനാണെന്ന് പറഞ്ഞാലും ഏ. ഇന്നാലും നമ്മളിപ്പോ. ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടി ഏ അവന് ആർട്സില് താല്പര്യള്ള അല്ല. കൊമേഴ്സിൽ താൽപര്യള്ള ഒരു കുട്ടി എന്തോ ഒരു ഭ നിർഭാഗ്യവശാൽ ആർട്സിൽ ചെന്ന് പെട്ടു. ഏഹ് പെട്ടുന്ന് വാണ്ട. ഏഹ് പം അവൻ ഉദ്ദേശിച്ച സീറ്റ് കൊമേഴ്സിൽ കിട്ടിയില്ല അപ്പൊ ആർട്സിലാണ് ചെന്ന് കേയറിയത്. ചെന്നിട്ട് നാല് വർഷം കഴിഞ്ഞാലും അവനിപ്പം ഫൗണ്ടേഷനൊക്കെ ഓക്കെയാണ് എന്നാലും. ഏഹ് ഇപ്പൊ പ്രത്യേകിച്ചൊരു നാലു വർഷൊക്കെ ഫൗണ്ടേഷൻ വെച്ച് ഡിഗ്രിം. പീ ജി ഒക്കപ്പാടെ ചെയ്ത് വെച്ചാൽ അയാൾക്ക് പിന്നെ ഒരു. പ്രൊഫസർ ആയിട്ടോ അല്ലെങ്കിൽ ആ രീതിയില് അക്കാഡമിക് ആയിട്ടുള്ള. ഏ ഒരു ഭാവിയെ. ഉദ്ദേശിക്കണ്ടണ്ടെങ്കിലല്ലേ ഇത്ര നാല് വർഷത്തെ പഠനത്തിന്റെ ആവശ്യം വരുന്നുള്ളൂ. ഒരു ജോലിയാണ് എ ലക്ഷ്യം ന്ന് ന്ന് ഉണ്ടെങ്കില് ഇങ്ങനെ നാല് വർഷൊക്കെ പഠിക്കേണ്ട ആവശ്യണ്ടോ?
ആ അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം ഏ ഇപ്പോ. ജോലിയാണ് മുക്യംന്നുണ്ടെങ്കില് ഞാനും. പൃ പ്രിഫറയ്യാ എന്താണ് ആറ് മാസ്ത്തെ. ക്രാഷ് കോഴസുകളോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്ക. ഡിപ്ലോമോ സാധനങ്ങളായിരിക്കും പക്ഷേ. ഒരു വല്ല്യരു കരിയർ ജേണിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്. നാല് വർഷത്തെ ഡിഗ്രി. കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോഴത്തെ നിലവിലെസ് എന്തേ സാഹചര്യം വെച്ച് നോക്കുമ്പോ നാല് വഷത്തെ ഡിഗ്രി കിഞ്ഞാല് പിന്നെ ഒരു വർഷം പഠിച്ചാല് നമുക്ക് പിജിം കൂടി ക സ്തമാക്കഴു രീതിയുണ്ട്
എന്തായാലും ഏഹ് ഇപ്പൊ എന്നാലും ഈ കാലത്ത് ഇപ്പൊ ഡിഗ്രിന്നുള്ളത് ഇപ്പ ഈ നാല് വർഷം വരുന്ന സമയത്ത് ഈ കോളെജിന്റെ സിസ്റ്റങ്ങള് ഇപ്പോ എങ്ങനെ വരുന്നെ അതിനെകുറിച്ച് വല്ല ധാരണേണ്ടോ അപ്പോ ഈ കൊല്ല ഈ കൊല്ലം മുതലിപ്പോ അത് ഏഹ് പ്രായോഗികായിട്ട് വന്നിട്ട് ട്ടുണ്ടോ എങ്ങനെണ് അതനുസരിച്ച് കോളേജ് സിസ്റ്റങ്ങള് മാറുന്നുണ്ടോ എങ്ങനെയാണ് ഇപ്പോ നമ്മള് ഒരു ദേ സാധാരണ കണ്ടുവരുന്ന ഏഹ് ശൈലികള് തന്നെണോ കോളേജിലൊക്കെ ഉണ്ടാവുന്ന നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു കാര്യങ്ങളൊക്കെണ്ടല്ലോ അതൊക്കെങ്ങനെ എന്തേലും മാറ്റങ്ങളുണ്ടോ
അതെനിക്ക് വല്ല്യ ധാരണ ഇല്ല്യ അതില് മെലനും സിസ്റ്റം മാറിയിക്കണ് നാല് വർഷത്തെ ഡിഗ്രിന്നുള്ളതായിക്കണ് പക്ഷെ അത് തന്നെ ഞമുക്ക് എന്തേ ഞമ്മക്ക് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യ മൂന്ന് വർഷത്തെ ഡിഗ്രി എടുക്കാനുള്ള കോഴ്സ് അല്ലെങ്കി ങ്കില് നല് വർഷത്തെ ഡിഗ്രി ചേർന്നാണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന്റെ ശേഷം ഡ്രോപൗട്ടാകാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്
ആഹ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കില് അതൊരു വലിയ മുതൽ കൂട്ടാവൂല്ലേ ഏഹ് ഇപ്പോ ഒരു പി ജി ഒരു നാല് വർഷത്തെ കോഴ്സ് ഇപ്പോ മൂന്ന് വർഷത്തെ അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ആണെന്നുണ്ടെങ്കില് അപ്പൊ അയാൾക്ക് വേ ഏത് നിലക്കെ കൊടുക്കുക ഡിഗ്രി മാത്രായിട് ട്ടാണോ അല്ലെങ്കിൽ ഇപ്പോ നാല് വർഷം കഴിയുമ്പോ ഡിഗ്രി അതിപ്പോ എങ്ങനെ വ്യത്യാസം ഉണ്ടാവ
ആഹ് അതിന്റെ വ്യത്യാസംന്ന് പറയുമ്പോ അതില് ഒരുപാട് പേപ്പേഴ്സിന്റെ വ്യത്യാസൊക്കെ ഉണ്ട് അഥവാ നമ്മളിപ്പോ അത് പറഞ്ഞില്ലേ ഇപ്പ നാല് വർഷത്തെ ഡിഗ്രി എടുത്ത ഒരാൾക്ക് പി ജി കിട് ട്ടാൻ ഒരു വർഷം ഏഹ് ചില പേപ്പഴ്സ് മാത്രെടുത്താലും നമുക്ക് ഡിഗ്രി പഴെ പി എ ജി കരസ്ഥമാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മറ്റേതാവുമ്പോ മൂന്ന് വർഷത്തെ ഡിഗ്രി പറയുമ്പോ പിന്നെ രണ്ട് വർഷത്തെ പി ജി ണ്ട് പഠനം ഉണ്ടാവും
ഉം ഉം ഉം ഓക്കെ ഏതായാലും ഏഹ് ഇന്നാലും പഠനം എത് കാലങ്ങളെടുത്താലും നല്ല താല്പര്യത്തോടാണ് ഉണ്ടെങ്കിൽ ഏത് വിഷയത്തിലും എത്ര വിഷ് വർഷവും ചെലവഴിച്ചും പഠിക്കാന്നുള്ളന്നെയാണ് നല്ലത് എന്നാണ് ഇപ്പോ ഒരു ആഹ് ഒരു ഉത്തരായി ട്ടിരുന്നില്ലേ
ആഹ് അതെ അതെ നമുക്ക് ഇനി ഇതിനെ പറ്റി സംസാരിക്കാം എനിക്ക് വേറൊരു കോള് വരുന്നുണ്ട്
ആഹ് ഓക്കെന്നാ ശരി